ഹലോ
എന്താപ്പതെരക്കില്ലേ ഓ കേക്കണ്ട് കൊറവാങ്ങള് ദൂരത്താ ഫോണ്വെച്ചേ
ഏ
ദൂരത്താ ഫോം വച്ചേ ആപ്പോ റെഡ്യേയി
ആ കേക്ക്ണ്ട് കേക്ക്ണ്ട്
ല്ല തെർക്കില്ലേ
തെരക്കെന്നേണ്
ആ ചായൊട്ച്ചോ
ചായ കുടിച്ചിപ്പങ്ങേണീക്ക
സെനു നീച്ചോ?
ആ മക്കള് രണ്ടാള് നീച്ച് മോ വല്യാഴ്ക്ക്പ്പോ മദ്രസെണ്ട് ഒമ്പത് മണി ഒമ്പതേരക്ക് ഓല് രണ്ടാളവ്ടെ മുറ്റത്ത് കളിക്കാ
ഞാങ്ങക്ക് വിളിച്ചാനിക്കേനീ
ഏ ഞാന് ഇപ്പൊ മറ്റാക്ക് വിളി ഞാനേ
ആഹ്
മറ്റാൾ ഇൻക്ക് ഇതെരേ ഇങ്ങട്ട് വിള്ച്ചീനി
ആ
അപ്പൊ പിന്നെ അഇ് ഇപ്പട്ക്ക വെച്ചിട്ടോള്ളു അപ്പൊ പിന്നെ ഇൻ്റക് അങ്ങ ആയിട്ടില്ലേയ്
അപ്പൊ ഞാ വേം അൻക്ക് വിളിച്ചതാ ന്റെ ഒന്നും റെഡിയാ ആ ആ വിളിച്ചോ ഇന്റേ ഒന്ന് റേ മറ്റേയ് ചോയിച്ചോക്കീനോ
ഞാൻ ചോയിച്ചീനി അപ്പൊ ഓല് പറയാന്നാ പറഞ്ഞേ ങ്ങളായീത്തേ തൊക്കെ ഫുള്ളക്കേല്ലേ ഫില്ലെയ്തല്ലേ
ആ എന്ത് ഫില്ലാക്ക അയില് എന്താണ് വന്ന്ണല്ലോ ഫസ്റ്റെന്നെ വന്നില്ല്യേ ടാസ്ക് ഫുൾ ആണ്ന്ന് പറഞ്ഞാണ്ട് വന്ന്ണല്ലോ. എന്ത് കംപ്ലീറ്റ് ആക്കാത്തുണ്ടോ
ഉ ഓരോരുത്തർത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യണ്ടാവുള്ളൂ
എന്നന്നെ
ഉം
ഉം എന്താ ചാടിച്ചോ
ആ ചായ കുടിച്ച് ണല്ലോ
എന്താ ചായക്കടി ന്ന്
ഇവടെ
ഞങ്ങക്കിന്ന് ഇവിടെ ദോശയും ചിക്കൻ കറി
ഇവിടെ ആട്ടപ്പൊടിനോട് ഒരു ദോശ മാതിരിക്ക ഉണ്ടാക്കിയാണ്ടായി് കടലക്കറി
ആഹ്
ചപ്പാത്തി അല്ലാതെ
ഏ ഹ്
ചപ്പാത്തി പോലെല്ലാതെ എങ്ങനെ നിങ് മനസ്സിലായില്ലേ
ദോശ ഉണ്ടാക്ക്യാ ക്ക ഇമ്മച്ചി ഞ്ഞ് കൊറച്ച്ആട്ടപ്പൊടി മൽ എക്കാരം ലെ വെയിറ്റ് കൊർക്കാള്ളെ പരിപാടി ഇണ്ടാ ഇള്ളതൊണ്ടെയ്
ആഹ്
അരി ഭക്ഷണം ഒഴിവാക്കെയ്ക്കാരം ലെ
ഇത് എന്താ അപ്പ തടി ഒർക്കാൻ കയ്യും ആട്ടപ്പൊടി യൂസ് ചെയ്താ
ആഹ്
ഉം
അരി ഭക്ഷണം ഇല്ലല്ലോ?
ആഹ് ആഹ്
ആഹ് പിന്നെ എന്താ വീട്ട്ൽ ഇള്ളൊരൊക്കെ പോയോ? മദ്രസ്സ് കുട്ടിയെൾ മദ്രസ്സ്ക്ക് ഒക്കെ പോയോ?
ആഹ് ഓലൊക്കെ പോയി ഇന്ന് പത്ത് മണിക്ക് മീറ്റിങ്ങ് ഇണ്ട്
പത്ത് മണിക്ക്
മദെർസിൽ മീറ്റിംങ് ഇണ്ട്
ആഹ് എന്ത് മീറ്റിങ്ങാ മദ്രസ്ൽ
ഉം അയുടെ ഇണ്ടാവെ ഇല്ലാ?
മദ്രസ്ൽ ആഹ് ഇണ്ടാവേൽ ഇണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഇണ്ടാവും അതാ ചോയിച്ചെ എക്സാമ് കഴിഞ്ഞില്ലല്ലോ?
ഉംഉം ഇന്നാ എന്താ അറീലാ ഇങ്ങെൾ എന്താ രാവിലെന്നെ നീച്ച് വിൾച്ചെ ഇങ്ങെൾ രണ്ടാളും
അൽ ഓൾ ഇങ്ങെട്ടെ നാ ഇയ്യ് ഓക്ക് മേസ്സേജ് അയച്ചീനോ കയ്യുംന്ന് പർണാണ്ട് ഇന്നാ കണ്ടപ്പം വേം വുൾച്ചെയ്ക്കാരം ഓള് നീച്ച്ട്ടും കൂടിയില്ല ബെഡിലാ ഏഹ്
ഞാ ഓളൊന്നും ഇപ്പ നീച്ച്ണെ ഒന്നും വിചാരിച്ചി ഇല്ല
ആഹ് ഞാനെയ് ഓക്ക് എഹ് അങ്ങെട്ട് വുൾച്ചാ വിചാരിച്ച് കാണ്ട് മെസ്സേജ് അയ്ക്കെയ്നി അപ്പോത്തിന് ഓൾ ഇങ്ങെട്ട് പറിയാ ഇങ്ങെട്ട് അയ്ച്ച്ണ് ഞാൻ അങ്ങെട്ട് വിളിക്ക് ഇണ്ട് ട്ടോ ഇങ്ങെൾ വേം ഒണാക്കി പർണാണ്ട് ഓളാപ്പോ ഇന്നെങ്ങാട്ടി ഫാസ്റ്റായി
എ
ഞാ വേം രാവിലെ ഇഞ്ഞ് ഇപ്പം ഞാം ഇൻക്ക് ഇന്ന് ഞാറ ഞാറാഴ്ച്ചെന്റെ ഓർമ്മ ഇല്ല ഇഞ്ഞ് സാനുപ്പം ഓൾ കോളേജിലൊക്കെ പോവാണെങ്കി പി ഇങ്ങെൾ രണ്ടാളും കോളേജ്ക്ക് പോവാണെങ്കി രാണ്ടാക്കും പോണെയ്ന് മുന്നേ ഓരോ പ്രാവ്ശ്യം വിളിക്കാ വിചാരിച്ച് വേം ഫോണൊക്കെ ഇട്ത്ത് നോക്കില്ലെ സിതുവാോ അതാ അതാ അങ്ങനൊന്നും പറയല്ലേ. വെരുട്ടോ ഓം വെരുട്ടോ കൾച്ചാന്. വെരുട്ടോ ഇങ്ങെക്ക് രണ്ടാക്കും കൾച്ചട്ടോ? അഹ് ഇബെടെ ഓഹ് ചെർതിന്റെ ഫ്രണ്ട് വന്നതാ
ഏഹ്
വെരുംന്ന് പറ അങ്ങനെ പറയല കേട്ടോ, വരൂലാന്ന് പറയ.
എഹ് ചെറിയോന് ഫ്രണ്ടൊക്കെ ആയോ?
ഏഹ് അപ്പൊർത്തെയ്. അപ്പൊർത്തെ വീട്ട്ൽ ഇണ്ട്. അയിന് അങ്ങ് ഓള് വന്ന് ആണ്ട് ഇങ്ങെനെയ് എന്താട്ടുംന്ന് അറിയോ ഓരോന്ന് പർഞ്ഞ് ഓനിം കൊണ്ട് പോവും
ഓൽ ഓളെ വീട്ട്ക്ക് എയ്ക്കാരംലെ
അങ്ങെട്ട് വീട്ട്ക്ക് പോവും. പിന്നെ ഓൻ അയുട്ന്ന് ഇങ്ങെട്ട് പോരൂലാ.
അ
അപ്പം ഞാൻ വല്ല്യോനെ നോക്കാ ഏൽപ്പിച്ചെതാ ഇജ്ജ് ആണ്ട് പോ അയക്കെല്ലെ എടാ അപ്പം ഓൻ ഭയങ്കെര സ്ട്രിക് നി അങ്ങോട്ടുവരില്ല വരാൻ പറ്റൂല ഇനി അങ്ങനെ പറയണ്ട ചെറിയകുട്ടികളാണ് വീട്ടീന്ന് പറഞ്ഞാളി പറേം
രാവിലന്നെ വന്നേക്കുഓള് കളിച്ചാന്
ആ ഓള് രാ എത്രയോ നേരത്തെ ഓൻ ചായ കുടിച്ചണീന്റെ മുന്നേ വന്നുണുഓൻ ഓള് കൊണ്ടുകാൻ വരാ യാ വന്നാവൻ കൊണ്ടോകും നോക്ക്യ രണ്ടാളേം മുന്നില് ഞാന് ഇരുത്തുട്ടോ ഇനിയിപ്പം ഇങ്ങനെ നോക്കിക്കാൻ കഴിയില്ലല്ലോ ഇനി സിറ്റൗട്ടിലെ കസേരലിരുന്നാലും ഇബടെ ഇരുന്ന് കളിച്ചോട് ഞാപ്പവരാ അടുക്കളയിലേക്ക് ഇങ്ങനെ പോയതാ അടുക്കളേന്റെ ജനൽ തുറന്നിട്ട് ഞാഅവടെ അടുപ്പത്തെന്തൊ ഒണ്ടാക്കാ അയിൽ പിന്നെ നോക്കിയപ്പോ ജനലിന്റെ ഉള്ളിലൂടെ നോക്കി പ്പൊ രണ്ടാളുണ്ട് പെരും ഓട്ടേക്കൂടെ ഓള് ഓന്റെ കൈ ഇടിച്ചു കയ്യ്പിടിച്ച് കൊണ്ടവാ സ്പീഡ് മണ്ടി പോകണ്ട്
നിങ്ങള് ഇത് വിടൂലാരാച്ചിട്ടെ
ആ വിടൂലാരിച്ചിട്ട് കൊണ്ട് മണ്ട് ഓള് ഓന്റെ കയ്യൂടിച്ച് കൊണ്ടു പോവാണ്
ഒളിച്ചോടുവാ
അവിടെ കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല അവിടെ നല്ല രീതിൽ ഇവിടെ കളിച്ചും പക്ഷെ കൊറേനേരം ഒരു പെരേലിരിക്കുമ്പൊളെ ആ ആ ആ അല്ല ഷ്മോ നിക്ക് നോക്കിയാ ഒമ്പതുമണികഴിഞ്ഞൂട്ടോ ഓന്ക്ക് പോവാൻ നേരാണേ അഞ്ചിൻട്ടോണ്ട് വാട്ടോ എങ്ങട്ടാ അയിലങ്ങനെ അയിലങ്ങനെ കറങ്ങീണ്ട് വേഗങ്ങിട് വാട്ടോ പിന്നെന്താ അനക്കിനി ആ അയിന് പറ്റിയിലങ്കി പറയണ്ടല്ലോ
അങ്ങട് ചോയിച്ചോളി
ഞങ്ങള് നേരത്തെ വിളിച്ചപ്പളേയ്
ആ
ലാസ്റ്റ്ക്ക് കേക്കാതായി
അത് അങ്ങനെ എടുക്കാആവേണ്ട്
ഉഹും
ഒരുകോള് ഫുള്ള് കേട്ടില്ല്യായിനി ഇന്ന് ഞാൻ ഓൾക്കുവിളിച്ചപ്പോ ഓളന്നിട്ട് അവിടെയിങ്ങനെ വർത്താനം പറഞ്ഞി ഞാനിവിടെങ്ങിനെ വർത്താനം പറഞ്ഞ്
ആ
ഉമ്മച്ചിന്റേന്ന് വിളിച്ചിനി നിങ്ങക്ക് വേണങ്കി ഇമ്മച്ചിക്ക് വിളിച്ചട്ടോ
ആ
നിങ്ങളുമ്മച്ചീനോട് തടി കൊറക്കാറുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞോ
ഇന്നലെ വേറൊരു വിറ്റുണ്ടായീന്
ആ
മറ്റെയാളമ്മ വിളിച്ചീനി
ആ
നമ്മളെ
അതുപറഞ്ഞ് കുറേ ചിരിച്ച്
ചിർച്ചിയാണ്ട് പൂതി കഴിഞ്ഞണ്
ഉം
പറയരുതെന്ന് എന്തുപറഞ്ഞോ അതുമാത്രം അവള് പറഞ്ഞ്
ഉം ഉം ഞമ്മളന്നെ ഫസ്റ്റ് കൊറെ പറഞ്ഞില്ലേനി ഓളല്ലേ കൊറച്ചൊക്കെ പറയാതെ ഇപ്പോഴും പറയും അറിയാതെ
നാ അറിയാതെ ചെയ്യാൻപോയാ എങ്ങനെ പോക്കില്ലാതെ കയ്യാ
ഉം ഉം
എനക്ക്ന്ന എന്തൊക്കെ എന്റെ ഇന്നത്തെന്താണ്ത്.
പ്ലാൻ
പ്ലാൻ
ഇന്ക് തിങ്കളാഴ്ച ഒരു റിപ്പോർട്ട് വെക്കാണ്ട്.
ആഹാ
അപ്പൊ അയിന് ഏതേലും ഈ കൊക്ക കോള ല്ലേ?
ആഹ
അതാണ് ഞങ്ങള ഗ്രൂപ്പത്തെ മെമ്പേഴ്സ് ഇട് ത്തത് അപ്പൊ അരീക്കോട് ആ ഷോപ്പില് പോയിട്ട്. കൊക്കകോള ഒര് ഒരു കൊക്കകോള വിട്ടാ എത്ര പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഒരാഴ്ച എത്ര കൊക്കകോള വി ക്ക്ണ്ട് പിന്നെ അങ്ങന് ത്തെ കൊറേ വിവരങ്ങള് ശേഖരിക്കാണ്ട് ഒരു നൂറ്റിഅയ്മ്പ് കൊക്കകോളിന്റെ ന്ന്ട്ട് അത് വെച്ചരു റി പ്പോട്ട്ണ്ടാക്കി സബ്മിറ്റ് ചെയ്യാണ്ട്. ഞങ്ങള് ഇന്നലെ പോരാച്ചീനി ഇന്നലെ നല്ല മയ
മയ ആം
ഇഞി ഇന്ന് എങ്ങനെലും പോണം
അത് ഷോപ്പിലൊക്കെ പോയാ ഓല് പറഞ്ഞരോ അപ്പൊക്കെ?
ആ അറിയില്ല ധർക്കില്ല ഷോപ്പിലൊക്കെ പോയ മട്ടലട്ത്ത് തല്ലു മ്മാ മറ്റേ ജംഗ്ഷനത്തെ ഷോപ്പിലൊക്കെ പോയാ ആ ചെറിയ ഷോപ്പിലൊന്നും ചെറിയ ഷോപ്പിലൊന്നും കൊക്കകോള ണ്ടാവൂല
ണ്ടാവുല്ല്യ അതാ
ഈ പുതിയ ഒരു ഹോൾസൈ ഷോപ്പ് തുടങ്ങില്ലേ?
ആഹാ
ആ ങ്ങക്ക് മനസ്സിലായോ?
ആഹ മനസ്സിലായിണ്. അപ്പം ഉ ചെറീന്റെ ആ ഫോട്ടോക്കെണ്ടായിന് ഉദ്ഘാടനത്
ആ ആ അ അതന്നെ അ ആ അവ്ടെ ഹ് മൈലാഞ്ചി അവ്ടെ പോയക്കണ രാജ്
ആഹ ഹ
ഹോൾസെൽല് പറ്റൊന്നുല്ല പക്ഷെ അവിടെണ്ടാവും അവിടെ പിന്നെ നിന്നിന് ഒരിസം ഫസ്റ്റ്തിസം
താ എന്താ നൊക്ക എഴുതണോ?
ആ ഫോട്ടം വരെ എട്ക്കണം ചോദയിച്ചി ണ്.
ഏാ
ന്ന്ട്ടആഹ് ചൊവ്വാഴ് ഒരു നൂറ്റിഇരുപ് ആൾക്കാരുണ്ടാവും ഒലെമുമ്പിൽ പ്രസന്റ് ചെയ്യുവാണം.
സാറാണ്ല്ലാ
ഏ
ഉൂം ആ അയിന് കൊറച്ച് റിസ്ക് ക്കണല്ലോ?
ആ ടെൻഷൻ ആവ്ന്ട്
ക്ലാസ്നാണ് കൊഴപ്പല്ല ക്ലാസ്ന് പിന്ന എന്നും ന്തലൊക്കെ പ്രസന്റ് ചെയ്യാൻണ്ടാവും.
ഇത് താഴത്ത് വല്ല്യരുഹാൾ. വേ വീട്ടി ഹാള്റഞ്ഞ് അവിടെങ്ങനെ ന്നല്ല സെറ്റപ്പ് കസാലിം പിന്നെ പ്രൊജക്ടറൊക്കെല്ലെ വല്ല്യസെറ്റപ്പണ്. അവ്ട്ന്ന് ഞങ്ങളെ ഇ ഏ ആ പ്ര എല്ലതും പ്രൊജക്റ്റ് കിട്ടാൺ പിന്നെ ആദ്യൊക്കെ മ്മളെ ഫോണ്‌ല് കണക്ട് ഇതാ മ്മക്ക് ഇങ്ങനെ മുമ്പുന്ന് ങ്ങനെ നീക്കി നീക്കാൻ കഴിയോന്ന് ഫസ്‌റ്റോക്കേ ഫസ്റ്റിയർ നോക്കേ ഇപ്പൊ ടി വിൽ നോക്കി ടി വിന്ന് മാ ഇങ്ങനെ നീക്കണം ആ ഒരു എടങ്ങേ - -
ആഹ് ആഹ് ആ ശരി
അതൊക്കെ ചെയ്യാണ്ട്
ന്നാ ആയിക്കോട്ടല്ലേ ന്നാ ശരി
ആ ആ
ഇന്നാ ശരി